ആഹ് കേൾക്കീല്ലേ ഹലോ ഹലോ
ഹലോ
ആഹ് കേക്ക്ണ്ടോ
ഓ കേൾക്ക്ണ്ട്
ഉം എന്തൊക്കെണ്ട് രാവിൽത്തെ ചായൊക്കായോ ഓ സുഖാണ്
ചായോക്കായി ചായ കുടിച്ചീങ്ങനിര്ക്കാ മോ മദ്രസ്ട്ടര്ന് നോക്കിങ്ങനിര്ക്കാ
ആഹ് ചോറിന്റെരുവാടിന്നും തൊട്ങ്ങിട്ടില്ലേ
ല്ലാ ചോറുമ്മക്കൊന്നും നോക്കീല്ലാ ഉം ചായ ക്കെണ്ടാക്കി കുടിച്ച്ങ്ങനാ ചോറ് പിന്നാക്കമ്പോല പത്തണിക്കാ യ്റ്റേ ബെക്കുള്ളൂ രാത്രികക്കൊ ന്നായ്റ്റേവെക്കോ മ്മു പിന്നെ രാവിലെ തന്നെ വെച്ചെക്കൂലേ
ആഹ് ആഹ് ആഹ്
പിന്നെന്തൊക്കെ ചായകുടിക്കെ കഴ്ഞ്ഞോ?
ഇല്ല ചാ ല്ല ട്ച്ചിട്ടില്ല ചോറിന്ന പരിപാടീലാണ് അതൊന്ന്
ചായ
ചായകുട്ച്ചിട്ടില്ല ഞാന് ചോറായി പിന്നെ ഉം ചിക്കന്ണ്ടായ്നപ്പൊ അതൊന്ന് വെക്കട്ടെ ന്ന്ജാര്ച്ച് അടുപ്പില് തീയൂട്ടുമ്പളെ അപ്പ ആഹ് എല്ലൊപ്പങ്ങട്ടാക്കിയാല്
ഉം ഉം ചായക്കെന്തേ ണ്ടാക്കി?
ചായക്ക് ദോശെ
ങ്ങളെന്തേ ണ്ടാക്കിയേ?
ഞാ പത്തിരാണ് പത്തിരിം മുട്ട ക്കറീ ണ്ടാക്കി
ആഹ് പിന്നെന്ന് ഉച്ചക്കെന്താ? സ്പെഷ്യലെ ന്തേണ്ടാ ഞായറാഴ്ചായ്ട്ട് മക്കക്കൊക്കൊഴിവല്ലേ?
എന്താ കപ്സ വെക്കാർഞ്ഞാണ്ട് മോന് ന്നമ്മക്ക് കപ്സണ്ടാക്കാക്കെ പറഞ്ഞീന് നോക്കീട്ടില്ലയ്മ്ക്ക് ചിക്കന് ഉണ്ട് അപ്പ ഓന് സ്കൂൾ ഒയിവുണ്ടായാ പിന്നെ എന്തേലുമ ഒക്കെ ഉണ്ടാക്കണം
എങ്ങനെ
സ്കൂള് ഒഴിവായാലേ
ആഹ് ഞാൻ വെള്ളിയാഴ്ച ണ്ടാ
ഞാന് വെള്ളിയാഴ്ച്ചെന്നെ ഇണ്ടാക്കല് ബീഫൊക്കെ കിട്ടല് വെള്ളിയാഴ്ച്ചയാണ് വെള്ളിയാഴ്ച ഓന് സ്കൂള്ണ്ടാവും
ഉം വെള്ളിയാഴ്ച്ച സ്കൂൾണ്ടാവും പിന്നെ രാത്രി പിന്നെ രാത്രിയേക്കെ വേണ്ടാക്കൽ മഴ ഇങ്ങനെ നല്ല മഴയൊന്നുല്ലാ എന്നാലും മുറ്റത്ത്ക്ക് എറങ്ങാൻ വയ്യാ
ഓഹ് ഓഹ് അയി ശരി ഇവിടെന്നാ മഴന്നെല്ലാ
ആഹ് ഇവിടെ ഇങ്ങനെ പെയ്ത് തോർന്ന് നിക്ക് ക്കാണ് നല്ലോണം പെയ്തിട്ടൊന്നുല്ലാ അങ്ങനെ പാറ്റി പോയിട്ടേള്ളൂ
ആഹ് ആഹ് ആഹ് ഇവിടെന്ന് പെയ്തിട്ടേല്ല ഇങ്ങനെ മൂടി കെട്ടി നിക്ക്ണ്ട് ഇപ്പം പെയ്യും പെയ്യും പറഞ്ഞ്
ഉം ഉം
വെയിലൊന്നുല്ലാ
എന്താ ഇങ്ങളെന്തേ ജോലിക്ക് പോവല്ണ്ടോ
ഇല്ലേ ഇവിടെ വീട്ടില് വെറുതെരി ക്കാ ജോലിക്കൊന്നും പോവുന്നില്ലാ നിങ്ങളോ?
ഇല്ല ഞാൻ പോണില്ലാ
ഉം മക്കളില്ലേ?
ഓഹ് ഇണ്ടേ നാലാള്ണ്ട്
ഓഹ് ഓഹ് ഓഹ് പിന്നെന്തൊക്കെയാ
പിന്നെന്താ വേറെ
വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെണ്ടോ മഴ പെയ്താ മുറ്റത്ത്ക്ക് വെള്ളം കയറോ വീട്ട്ക്ക് വെള്ളം കയറും
ഉം
തോടൊക്കെണ്ടോ അടുത്ത്
ഏഹ്
തോടൊക്കെണ്ടോ അടുത്ത്
ഇല്ലേ തോടും പൊഴേം ഒന്നുല്ലാ കൊളൊന്നുല്ലാ അടുത്ത്
ആഹ് കെണറില്ലേ സ്വന്തായിറ്റ് വെള്ളക്കെണ്ടാവൂല്ലേ
ത്തിന് ബുദ്ധിമുട്ടൊന്നുല്ലാ ആഹ് പിന്നെ ലൈൻ വെള്ളണ്ട് അങ്ങനെ അപ്പ അത്യാവശ്യത്തിനുള്ള വെള്ളൊക്കെ കിട്ടുന്ന്ണ്ട്
ആഹ് ആഹ്
പിന്നെ ഇന്റെ അനിയത്തിന്റെ വീടിന്റെ അടുത്തൊക്കെ പൊഴണ്ട് ആഹ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ അന്ന് വീട്ടിലൊക്കെ വെള്ളം കേറി പകുതി വീട് പകുതി മുങ്ങി അല്ല മറ്റേ ഫ്ലൈവുഡിന്റെ ആ അലമാരൊക്കെ
ആഹ്
ഭയങ്കര ഇതേനി അന്ന്
വെള്ളം നനയാൻ പറ്റ്
ഉം വെള്ളം നനയാൻ പറ്റൂലല്ലോ കൊറെസ് സാധനങ്ങളും സർട്ടിഫിക്കറ്റുകളും അതു ഇതൊക്കെ പോയി കൊ അ കൊറച്ച ക്കാവശ്യള്ളതൊക്കെ എടുത്ത് വെച്ചീനി പഷെ മറന്നതൊക്കെ
ആഹ് ആഹ് ഒരു വീട്പ്പേണ്ടതായി എന്തൊക്കെയേണ്ടാവുപ്പോ ഞമ്മക്ക് ആവശ്യള്ളെ
ആകെ ച് ചെളിയൊക്കെ നറഞ്ഞ് പക്ഷെ അന്നൊക്കെ ആ നല്ലോണം വീടൊക്കെ നന്നാക്കാൻ ആൾക്കാര് ഇണ്ടായിനിട്ടോ കൊറെ ആൾക്കാര് ഇണ്ടായിന്യല്ലോ വീട് നന്നാക്കാനായിട്ട് ഉം അങ്ങനെ ഇപ്പ ഇപ്പൊക്കെ ഇനിയിപ്പോ അങ്ങൻത്ത വെള്ളപ്പൊക്കം മഴയൊന്നു ഇല്ലല്ലോ ഇപ്പൊ
ആഹ്
ഉം
അവിടെ മണ്ണി മണ്ണിടിച്ചില് അങ്ങനെക്കെ ഇണ്ടാവുമ്പളാണ് വെള്ളം അധികം വര മഴ പെയ്താണ്ട് വെള്ളം കൂടൊന്നുല്ല അങ്ങനെക്കെ ഇണ്ടാവുമ്പോ വെള്ളം ഒന്നായിട്ട് വന്ന് പൊയന്റെ അട്ത്തന്നെ
ഉം ആ എ എത് ഓള വീടോ ആ കൊർച്ച് പോയാ മതി പൊയേക്ക്
ഉം
ഒര് അഞ്ച് മിൻറ്റോ പത്ത് മിൻറ്റോ ഒക്ക നടക്കാണ്ടാവോള്ളു
അത് ശരി പേടിയാണ് ലെ മഴ വന്ന
ഉം ഉം അയിന്റെ ചെറ്യേ അനിയത്തിന്റെ വീ- ദുവാ അവ്ടെ അതന്നെണ്
ആ ഉം
അവ്ടെ പക്ഷേ ആ ആ വെള്ളത്തിനൊക്ക ഉപ്പ് വെള്ളാണ്
ഓ
ഉം ഉം പക്ഷെ അത് നല്ല ഉയരത്തില് ഇതൊക്കെ കെട്ടീന് അതൊണ്ട് അങ്ങനെ വീട്ട് ക്ക് ന്നാലും കേറും മുറ്റത്ത് കറ്റം വരും അകത്തൊന്നും കേറൂല
ആ ആ
ഉം അത് പറയുമ്പോ എത്രയോ ഉയരത്തില് അത് കെട്ടീന് ഇന്നട്ട് അയിന്റെ മേലെ കൂടെണ് വര വള്ളം നർഞ്ട്ട് ഉം
ഇപ്പൊ അധികം മഴയൊന്നുല്ല മഴ തോട്ങ്ണല്ലേ ഒള്ളൂ എന്തേക്കെയാ ആവ എന്താ അറീ
ഉം ഏതായാലും അന്നത്തെ പോലെ ഒന്നും ഇനി ഇണ്ടാവാതക്കട്ടെ
അതെ അന്ന് കൊറേ ആൾക്കാര്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടായോല്ണ്ട് വീട്ട്ക്ക് വെള്ളം കയറിം
പിന്നെ ഓൾക്ക് അന്നാണെങ്കി ചെറ്യേ കുട്ട്യേനി പിന്നെ ഒരു വയ സോ ഒന്നര വയസ്സോ അത്രെക്കെ ആയിട്ടോള്ളൂ ട്ടാ ആ കു ട്ടിനിം കൊണ്ട് അവ്ടെ ആ ക്യാമ്പ് ഇണ്ടാ ഇണ്ടാവോ ല്ലോ തങ്ങാന് അ അയിലെനി ആ സ്കൂൾലൊക്കെ
ഉം ഉം
ന്നട്ട് അവ്ടെനി തൊട്ടിലിം കെട്ടി അവ്ട തൊട്ടിലിക്കെ കെട്ടാൻള്ള സൗ- കര്യക്കണ്ട് അങ്ങനെ അതൊക്കെരു ബുദ്ധിമുട്ടാണ് ആ കുട്ടിനിം കൊണ്ട് ഇങ്ങട്ട് ആ ഇങ്ങട്ട് കൊ വരാനും വെയ്യ വെള്ളം എറങ്ങിയാലല്ലേ പോരാൻ കയ്യോള്ളൂ ഞ ഞങ്ങളെ വീട്ട്ക്ക് ഇങ്ങട്ട് വരനെങ്കില് ട്ടാ ആ കുട്ടിനിം കൊണ്ട് എതായാലും നല്ലോണം കെതിയട്ടിനി
ആ ശര്യാണ്
ഉം പിന്നെ ഇങ്ങള അവ്ടെ പൊഴ ൻ്റ അട്ത്താ
അല്ലല്ല പൊഴയൊന്നുല്ല കോറെ പോണം തോട്ണ്ട് നമ്മള ഒരു ഭാഗം ഒരു സൈഡ് പോ തോടാണ് പക്ഷെ ഇങ്ങട്ട് വെള്ളം കെറൊന്നുല്ല നമ്മളെ വീട് ഉയർന്ന സ്ഥൽത്തായോണ്ട്
ആഹ്
വെള്ളം കയറൂല മഴ പെയ്താ നല്ല രസാണ് കാണാന്
തോട് തോട്ട്ക്ക് തിരുമ്പാനൊക്കെ പോവലുണ്ടോ
ഞാൻ പോവാറില്ല ഇവിടെ അടുത്ത്ള്ളോലൊക്കെ പോവും ഞാൻ പോവാറ് ചെറിയ തോടാണ് വല്യതല്ല
എനിക്കിഷ്ടാ അങ്ങനത്തെ സ്ഥലത്ത്ക്കൊക്കെ
നല്ല സുഖാണ് വേഗം തിരുമ്പി ഒലുമ്പി പോരാനൊക്കെ
ഇത് ആ അതന്നെ നല്ല സുഖാണ് എനിക്ക് തോന്ന വാഷിംഗ് മെഷീൻ ലേറേതോ സുഖം അതായി ക്കരം വേഗം തിരുമ്പലും ഒഴിവ് ഒലുമ്പലും ഒക്കെ കയ്യും
ആഹ്
ലേ ഒന്ന്
ശരിയാണ് ആലൊയ് ക്ക്ണ്ട് ഇവലൊക്ക പോവാറ്ണ്ട് ഞാനങ്ങന പോവാ ഞാന് എനിക്കൊരു മോനും ഞാനും ഉള്ളു ഇല്ല അത് ഇവടെ കല്ലേന്നാണ്ട് തിരുമ്പി ഇല്ലല്ല
ഉം ഉം
മറ്റൊക്കെ കൊറേക്കെ ഉണ്ടെങ്കി പിന്നെ ചവിട്ടി അങ്ങനത്തൊക്ക ഇണ്ടാവുമ്പോ പിന്നെ ഞാൻ അവിടെ പോയി തിരു അത് കൊണ് തിരുമ്പിക്കൊണ്ടു വരും
ആഹ്
നല്ല വൃത്തി നമുക്ക് നല്ല ചേൽക്ക് ഒലുമ്പി നല്ലതാക്കാ
ആഹ്
അല്ലാതെ ഞാൻ പോവാറില്ല പിന്നെ എന്തൊക്കെ ചെടിയൊക്കെ ഇണ്ടോ വീട്ടിലിങ്ങളേ
ഇല്ലയ് ചെടി ഒന്നും ഞാ ഇൻക്ക് അയ്മക്കൊന്നും വലിയ ഇന്ററസ്റ്റ്‌ ഇല്ല ഉം ഉം ഇനി മോളൊക്കെ വല്താവ ട്ടെ ഇന്ന്ട്ട് ഓളൊക്കെ ഇണ്ടാക്കട്ടെ
ആഹ് അതെ
ഇഷ്ട്ടേനി ഇൻക്ക് ച് ഇന്റെ ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് ഇഷ്ടേനി ഞാൻ എന്റെ വീട്ടില ക്കെ ചെടി ആയാലും ഒക്കെ ഞാണ്ടാക്കീനി പക്ഷേ ഇപ്പോ അയിനൊ ടൈമുല്ല ഇൻട്രസ്റ്റും ഇല്ല ഒന്നുംല്ല അമ്മളെ വീട്ടിത്തെ ജോലിയെന്നെ കഴിഞ്ഞി ട്ട് നമുക്ക് ഇതിനൊന്നും കൂടൂല
അതെൻ ചെടി ആയാലും മക്കളെ നോക്കും പോലെ നോക്കണം അത് ശരി ക്കുണ്ടാവണെങ്കി അത് നനച്ചൊടുത്തും വെട്ടി കൊടുത്തും
ഉം ഉം
നല്ല പോല നോക്കണം ഇപ്പോ മഴേയ്ട്ടൊരു ഭംഗില്ല കാണാനും പൂവൊന്നും മഴ വെള്ളം ഇങ്ങട്ടേറീറ്റ്
നെറയേ പൂവൊക്കെ ഉണ്ടായിങ്ങനെ
ആഹ് ഞമ്മള് ഇണ്ടാക്കി പൂവൊക്കെ ഇട്ട് കാണുമ്പോ നമ്മുക്കല്ല രസാണ് ഇങ്ങനെ നോക്കിയിരിക്കാന്
ഉം പിന്നെ മുന്നില് ഏ മുന്നില് ഇള്ള മുറ്റത്ത് അങ്ങനെ കുഴിച്ചിടാന് ഒര് പിന്നെ നല്ല ചെടിച്ചട്ടിയൊക്കെ വേണം ആഹ് സൗക ര്യക്കണ്ട് നല്ല നല്ല വെലന്റെ ആഹ് ങ്ങ അങ് അത്ര ക്കു പൈസ കൊടുത്തട് വാങ്ങാൻ ഒന്നും കയ്യൂ ല്ല പിന്നെ അങ്ങനെയൊക്കെ കൊടുത്ത് വാങ്ങി ഞമ്മള് കുഴിച്ചിട്ട്ണ്ടാക്കിയാൽ അത് അയ്നനുസരിച്ച് നോ
ആഹ് അതാണ് പറഞ്ഞത് കുട്ടിയേളെ നോക്കുമ്പോലെ നോക്കണം അത് നല്ല പോലെ നോക്കണം ഇന്നാലേ നല്ലപോലെ ഇണ്ടാവൂ ഞാൻ ഇപ്പ ചട്ടിയൊക്കെ വാങ്ങി ഇരുപത് ചട്ടി വാങ്ങിയാണ്ട് വെച്ചണ് ഞങ്ങളിപ്പോ പാർതിട്ട് ഹൗസ് വാമിങ്ങ് കഴിഞ്ഞിട്ട് ഒരു വർഷം ആവ്ണൊള്ളൂ അപ്പോ വ്ടെ വീടൊക്കെ വെച്ചാര പ്പൊ ചെടി ഒക്കെ ചെടിയോട്ൻക്കാദ്യേ ഷ്ടാണ് എവ്ട പോയാലും കൺ ആ മത് ഇതില്ണ്ട് അപ്പയ്മലങ്ങനെ വെക്കാർഞ് ചെറിയ മക്കള്ണ്ടായാ പിന്നെ അതൊന്നും നട് കൂല അത് തട്ടിടലും അത് പറിക്കലും ഉം ക്കൊരാളുള്ളു ഓന് മൂന്നിലെത്തീന് എട്ട് വയസ്സായിണ് അയ്ന്ള്ള ബുദ്ധിയൊക്കെ വെച്ച്ണ്
ആഹ്
വല്യതന്നെനും
ആ അത് പിന്നെ എട്ട് എട്ട് വയസൊന്ന് എനിക്ക് രണ്ടര വയസ്സായതൊന്ന് ണ്ട് ഞാന് അയ്ന്റെ എട്ത്ത് ഞാന്
ച്ചലും പിന്നെ ചട്ടി കണ്ടാ അവ്ട്ന്ന് തട്ടിടലും
തട്ടിയിടലൊക്കെ ണ്ടാവോ രണ്ട് മൂന്നെണ്ണം ഞാന് ണ്ടാക്കീന് തിന്റെ എടയില് ആ പൂവ് ഓരോ പൂവാ ഞ്ഞിക് നിത്യ കല്യാണി ണ്ടല്ലോ അത് അതെന്നും ഉണ്ടാവല്ലോ പൂവ് ഉം എന്നും വിരിയല്ലോ ന്നിട്ട് അത് വിരിണ വിരിണ ഓള് പർച്ചൊണ്ടോവും
ആഹ്
ഉം ഇന്നട്ട് പിന്നെ ചെടി പിന്നെ ഞാൻ പർച്ച് പിന്നെ ഒണങ്ങി ഞാൻ ന്നൻച്ചൊട്ക്കാതെ ആയിട്ടേയ് വെയിലത്ത്
ആ ആ ആ എന്നാ ശരി
അപ്പ പിന്നെ അത് ഒഴിവാക്കി ഏ ആ ആ ഓക്കെ ന്ന